ഹലോ
നമസ്ക്കാരം
എന്തകൊണ്ട് വിശേഷം
നല്ല വിശേഷം
എന്താണ് കെടന്നോ?
ഇല്ലാ കെട രാത്രി ശേഷെ കെടന്നട്ടൊന്നുല്ലാ കുറച്ചൂടി കഴിയും.
ഉം നേരം വൈകിയാ കെടക്കല്?
ആഹ് അങ്ങനെയൊന്നുല്ല ചെലപ്പോ അങ്ങന പതിനൊന്ന് മണി പതിനൊന്നരൊക്കെയാവും.
ഉം
ഫുഡ് കഴിച്ചൊക്കെ ലേയ്റ്റായും
ആഹ് വീട്ടില് എല്ലാരും നേരം വൈകിന്ന കിടക്കല്?
ആഹ് ചെലപ്പോ ചെല ടൈമില് നമ്മള് നേരത്തെ കെടക്കും. അല്ലെങ്കില് ഇവിടെന്തെങ്കിലും ഇതൊക്കെ ഇണ്ടെങ്കില്മ്മള് നേരം വൈകും ഇപ്പ ചെലപ്പമ്മള് ഫുഡെയ്ക്കാനെ നമ്മള് മദ്രസില്ന്ന് പരിവാടിണ്ടാരുന്നു അത് കയിഞ്ഞ് വന്നപ്പഴേക്കും കൊറ ന്ന് ലെറ്റായി അപ്പതോണ്ട്
നമ്മള് മ്മ് പള്ളിയില് സ്വലാത്ത് ഇണ്ടേര്ന്നു ഇപ്പോ അത് കഴിഞ്ഞിട്ടിപ്പ വന്നതേയുള്ളൂ
ഏഹ്എന്താത് ചീർണിയായിട്ട് എന്തെങ്കിലുംണ്ടാവോ ഞങ്ങെളവിടെക്കെ അങ്ങനെ ഇണ്ടാവല്ണ്ട് സ്വലാത്ത് മജ്ലിസുന്നൂറൊക്കെണ്ടാവുമ്പോ ചീര്ണിയായിട്ടെന്താ ഇണ്ടാവല്
ആഹ് ഇവടെണ്ടാവാറ്ണ്ട് ഇന്നിപ്പോ ഇവ്ടെ പായസ്യേയിര്ന്നു
ആഹ് എന്ത് പായസാ
ത് സേമ്യാ പായസം
ഓഹോ
ഉം ഉം അവടെവ്ടെ സെമ്യേ പായസല്ലെങ്കി ബിരിയാണി അല്ല അങ്ങനക്കെയ്യാ കൊടുക്കാറ് അവ്ടെയോ?
ഇവ്ടെ നെയ്ച്ചോറ് പായസം കാവായിട്ട്ണ്ടാവും മറ്റേ ഗോതമ്പ് കാവാ ഗോതമ്പത്ത് നോട് ഉം
ഇൻക്കതിഷ്ടല്ല ഞാനത് കുടിക്കാറില്ല ഗോതമ്പായതോണ്ടെക്കിഷ്ട്ടല്ല
ഉം
ഉം ഞാന്ച്ചാ ഗോതബിന്റഅയ്റ്റംസ് അങ്ങെനെ കയ്ക്കാറില്ലപ്പം ചപ്പാത്തി പിന്നെ നമ്മള് അലീസാ അതൊക്കേണ്ടല്ലോ ഉം ഇങ്ങനൊന്നും ഞാന് കയ്ക്കാറില്ല
എല്ലേ ഹെൽത്തിന്
പക്ഷെ വീറ്റായതോണ്ട് എനിക്ക് വല്ലെ ഇഷ്ടല്ല അയ്ന്റെ ടേസ്റ്റ്
ഉം ഹെൽത്തിന് അതൊക്കെ നല്ലെതാണല്ലോ?
ആ വീട്ടില് കഴിക്കാറ് വീട്ടിലുള്ളോവര് കഴിക്കാറുണ്ട് പക്ഷെ ഞാൻ കഴിക്കാറില്ല.
ആഹ് പിന്നെ എന്താ ചോറാ കഴിക്കല്.
ആഹ് ഞാന് ചോറും കറിയക്കന്നേ
ആഹ് വീട്ടിലാരൊക്കെയ്ള്ളേ?
ജ്യൂസ് അങ്ങെൻത്തൊക്കെ
വീട്ട്ലാരൊക്കെയ്ള്ളേ?
വീട്ടില് പനിയൊക്കെക്ക്ണ്ട്
ന്‌ന്താ പഠനൊക്കെ കഴിഞ്ഞതാ?
ആഹ് പഠനയപ്പം നോക്കുന്നു ഡിവിഷേന്റെ ഫീൽഡ് നോക്കുവാണ്
ആഹ അപ്പൊ എന്ത്‌ എന്താ ന്തിന്
ഉം നോക്കിക്കോണ്ടിരിക്കുന്നു ഒന്നും റെഡി ആയിട്ടില്ല അങ്ങെനെ
ആന്താ പ്ലസ്ടു കഴി കഴിഞ്ഞതാ?
ആഹ് പ്ലസ്ടു കഴിഞ്ഞു
ഞാനങ്ങനെ നോക്കിക്കോണ്ടിരിക്കുന്നത് കേ ട്ടില്ല പൊർത്ത് കേരളത്തിലില്ല പൊർത്താണ്. പഠിക്കുന്ന അതുകൊണ്ട്ങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ റെഡി ആയിട്ടില്ല റെഡി ആവണം
ഇജ് ഔടെണോ നോക്ണേ?
അത് സ്ഥലം കൺഫേം ആയിട്ടില്ല ഇങ്ങനെ ഓരോ സ്ഥലം ങ്ങനെപറയ്ന്ന് ണ്ട് ഡൽഹി പൂനേന്നൊക്കെ പറയുന്നുണ്ട് കൺഫേം ആയിട്ടില്ല.
ആഹ് ഏവിയേഷൻന്റെ തില് എന്താ ആഹ് തിലോ എയർപോർട്ടിലോ അല്ല പ്ലെയ്നില് കബിൻ ക്രൂ അങ്ങനെ എന്തെങ്കിലും ആയിങ്ങാണ്ടാണോ
ആഹ് അമ്മള് ഏവിയേഷൻ പറയുമ്പോ കൊറേ ഇത്ണ്ടല്ലോ അപ്പം ബി ബി എൻ ഏവിയെഷൻ ബി ബി എൻ എയർപോർട്ട് മാനേജ്മെന്റ്. ബി ബി എൻ കബിൻക്രൂ കബിൻക്രൂ ട്രെയ്നിങ് ആയാട്ട അങ്ങനെ കൊറെ സംഭവണ്ട് അപ്പൊ ഞാന് ബി ബിയെ ആണ് വിചാരിച്ചത് ബി ബിയെ നോക്കുമ്പോ അയ്ലെല്ലവും കൂടി വരുംപ്പ എയർപോർട്ട് ആയാലും ക്രൂ ആയാലും ഗൗൺ സ്റ്റാഫ് അങ്ങനെ
ആഹ്
ഏതിക്കും പോകാൻ പറ്റിയ ഇതിലാണ് നോക്ക്ന്നേ
ആഹ് അയിലല്ലെ ജോലി സാധ്യതണ്ടോ
ജോലി സാധ്യത അത് അങ്ങനെയൊന്നുല്ല നമ്മളെ സ്കില്ലിനൻസരിച്ച് നമുക്ക് കിട്ടും. നമ്മടെ ഭാഗ്യം പോലെയാണ്.
ഉം അത്ന് ഹെൽത് നല്ല ഇതാ തോന്ന്ണ്ട്ല്ലേ
ആഹ് നമ്മുടെ വി എം ഐ കറക്റ്റ് ആവണം ആഹ് നമുക്ക് നമ്മുടെ വെയ്റ്റിനൻസരിച്ച്ള്ളെ സോറി ഹൈറ്റിനനുസരിച്ച് നമ്മുടെ വെയ് റ്റ് വരണം വി എം ഐ കറക്റ്റ് ആവണം ഫ്ലൈ ചെയ്യാനൊക്കെ
ആഹ് അപ്പൊ വല്ലാതെ ഫുഡ്‌ ഒന്നും കഴിക്കാൻ പറ്റ്ണ്ടാവില്ല
അവ് അല്ല അങ്ങൻത്തെ നമക്ക് കഴിക്കാം പക്ഷെ ഇന്തന്നെ നല്ല ശ്രദ്ധിച്ച് കഴിക്കണംന്ന് മാത്രം.
ഉം ഓയിലി ഫുഡ്ഡൊന്നും അങ്ങനെ തടി കൂട്ണ ഫു ഡുകളൊന്നും കഴിക്കാൻ പറ്റൂല്ലാന്നൊക്കെ ഇങ്ങനെ കാണാ അതാ ചോദിച്ചത്.
ആഹ് ഓവറയിറ്റ് അങ്ങൻത്തെ ആപുകളോ അല്ല അങ്ങൻത്തെ ഫുഡ്കളൊന്നും കഴ്ക്കാൻ പറ്റില്ല.
ഉം. എങ്ങനെപ്പീ മേഖല തെരഞ്ഞെടുക്കാൻ കാരണെന്തേ
അങ്ങനൊന്നുല്ല ഞമ്മളാ ആഹ് അയിനെ കൊണ്ടാണ് ഒര് ഇന്ട്രസ്റ്റ് ഇള്ളത് അപ്പൊ അങ്ങനെ വിചാരിച്ചു.
ഉം ഉം മെഡിക്കൽ ഫീ ഫീൽഡ് അങ്ങൻത്തേമക്കൊന്നും ന്നെ നോക്കിണ്ടാവൂല ല്ലെ
ഈ മെഡിക്കൽ ഫീൽഡ് ആഹ് സയൻസാണ് പക്ഷെ ഞാൻ നോക്കിണ്ടാര്ന്നു ഇപ്പ നമ്മുടെ റേഡിയോളജി അത്പോൽ തന്നെ പിന്നെമ്മടെ ആഹ് അനെസ്തേഷ്യ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അങ്ങൻത്തതൊക്കെ ഞാൻ നോക്കിട്ട്ണ്ടായിരുന്നു.
ആഹ്.
ക്കും. ഇത് കഴിഞ്ഞിട്ട് ന്ന് വേണങ്കില് അയ്ന്ന് റിസൈൻ ചെയ്തിട്ടൊക്കെ മ് അങ്ങനെ മെഡിക്കൽ ഫീൽഡ് എന്തെങ്കിലും പഠിക്ക്യാന്നാ വിചാരിച്ചത്.
അഹ് ആഹ്. അപ്പൊ ഇത് ഈ ഏവിയേഷന്റെ ഇത് കഴിഞ്ഞിട്ടോ
ആഹ് ആഹ്.
എങ്ങനെ ഏവിയേഷന് എത്ര വർഷാണ്
ഏവിയേഷന് ഒരു വർഷ് ന്നാണ് പറയുന്നത്. ഇനി അയ്ന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയില്ല.
അയ്ന് സിമ്മിംങ്ങൊക്കെ നല്ലോ അറിയണല്ലോലേ നീന്തൊക്കെ നല്ലോ അറിയണ്ടേ?
ആഹ് ഈ സിമ്മിങ് പിന്നെ ലാംഗ്വേജ് പിന്നെ സ്കില്ല് ലാംഗ്വേജ് ഹിന്ദി ഇംഗ്ലീഷ് ഫ്ലുവൻസി വേണം.
ആഹ് അതൊക്കെ നല്ലോ അറിയോ?
ആ ഹിന്ദി ഇംഗ്ലീഷൊക്കെ അറിയാം. ഫ്ലുവൻസി ആണ്.
ഇല്ല
അതോക്കെയാണ്. പിന്നെ നമ്മുടെ ലെക്കും സ്കില്ലൊക്കെയാണ് അയ്ന്റെ മെയിനായിട്ട്ള്ളത്.
ആഹ് അതെ
താന് ഉം നിങ്ങളവിടെക്കാരെക്കെ എന്തക്കെ പഠിക്കുന്നേ?
ഉം ആഹ്.
നിങ്ങളവിടെ ആരെക്കെ എന്തെക്കെ പഠിക്കുന്നേ?
ഇവിടീണ്ട് പഠിക്ക്ണേ ര രണ്ടാള് പഠിക്ക ഒരാള് പഠിത്ത ഏകദേശം ആയി. ഇവള് എൽ കെ ജിയിലാണ്. പിന്നെ ചെർതാണ് പോവാനായില്ല.
ആഹ് ആഹ്.
ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് ഇങ്ങനെ നിക്കാണ്. എന്തിനാണെന്നുള്ള ഡിഗ്രിക്ക്‌ പോണം പറഞ്ഞ് നി
ഉം ഉം. അല്ലെങ്കില് ഇപ്പൊ ടീച്ചർ മേഖലൊക്കെ ആണെങ്കില് നല്ല സ് ഇത്ണ്ടല്ലോ? ഇപ്പഡിഗ്രി
ആൺകുട്ടികൾ ഈ ടി ടി സി ഇട്ക്കണേനെന്താ ഇണ്ടോ അറിയോ?
അയിനെ പറ്റി ഇൻക്ക് വല്ല്യേതില്ല. പക്ഷേ ഏഹ് ടീച്ചി ഗ് മേഖല ഒന്നും കൂടി ബെറ്ററാണ് നമ്മടെ
അത് ഈ ഡിഗ്രി ഡിഗ്രി നാല് കൊൽ നാല് വർഷം പഠിക്കണ്ടി വരുംല്ലേ?
ആഹ് അയ്ന് ഡിഗ്രി മാൻട്രിയാണ്. ഡിഗ്രി വേണം.
പക്ഷെ ടീച്ചിങ് എടുത്താല് ഇപ്പൊ ഗവൺമെന്റ് എടുത്താല് നമുക്ക് പെർമനന്റ് ജോബാണ്
ആഹ്
ഉം
ഡിഗ്രി വാണം
ഉം ഉം ആ ഡിഗ്രി വേണം ഏതാ ഡിഗ്രി എട്ക്ക്ന്നേ അറിയോ
അറീല ഏതാന്ന്ള്ളെ ഇംഗ്ലീഷിറ്റെതൊക്കെ പറയുന്നുണ്ട്
ഉം ഉം ബി എ ഇംഗ്ലീഷ് ആവും ല്ലേ
ആഹ് ആഹ്
ആഹ് അതൊക്കെ ടീച്ചർ മേഖലയിലേക്ക് പോകാൻ പറ്റിയതാണ് ഇംഗ്ലീഷൊക്കെ എട് ത്താമ്മക്ക് ടീച്ച
ഞാൻ പറയ ഡെന്റൽ ഡോക്ടർ ആവാണ് നല്ലത് പറിം പിന്നെ കൊറേ ഡെന്റലിന്റെ പല്ലിന്റെ ഡോക്ടർ ആവാണ് നല്ലത് പല്ല് ഇപ്പൊ ഏതായാലും എല്ലാർ ക്കും ഉണ്ടാവല്ലോ തോനെ
അതിപ്പോ മെഡിക്കൽ ഫീൽഡിൽ വന്നാലൽ എല്ലാതും എല്ലാവർക്കും ഉണ്ടാവുല്ലോ
പഷ
ആ മെഡിക്കൽ ഫീൽഡ് വരുമ്പോ ഇപ്പൊ എങ്ങന ആയാലും പേഷ്യൻസ് എങ്ങനെ ആയാലും ഉണ്ടാവും
ആഹ് അ പപ്പ ഇപ്പ ഈ റൂട്ട് കനാലും പല്ല് പറിക്കണര് ഇതിപ്പൊ കൊറവാണല്ലോ ഒക്കെ അടക്ക അല്ലേ റൂട്ട് കനാൽ ചെയ്യാ കവർ ഇട ഏത് പ്രായം ഉള്ളൊൽത് പ്രായല്ലാത്ത ചെറിയ ചെറിയ മക്കളുടെ വരെ ഒക്കെ റൂട്ട്കനാല് ചെയ്യാണല്ലോ പണ്ടൊന്നും അങ്ങനെ റൂട്ട് കനാലിന്റെ ഒരു മേഖല തന്നെ പത്ത് വയസ്സ് ആവാതെ പല്ല് പറിക്കൂല്ല റൂട്ട്കനാലൊന്ന് യ്യൂല്ല അങ്ങനത്തെ ഒരു ഇതേരുന്നു ഇപ്പൊ മൂന്ന് വയസ് നാലു വയസ്സി ആകുമ്പോ തന്നെ സിനെ കാണിച്ചാ പറിയു പല്ല് കേടാണെങ്കിൽ അത് റൂട്ട്കനാലെയ്ത് നിർത്തല പറയുമ്പോ അത് പല്ല് പറഞ്ഞു പോവാനുള്ളതാണല്ലോ ആ പല്ല് കുട്ടികൾക്ക് എങ്ങനായാലും കൊറ ച്ച് കഴിയുമ്പോ പറഞ്ഞു പോണ പല്ല് എന്നിട്ട് ആ പല്ലിന് വരെ പോല് റൂട്ട് റൂട്ട് കനാൽ ഇട്ടാ റൂട്ട്രനാല് ചെയ്താണ്ട് പല്ല് കവർ ഇട്ടാണ്ടക്ക്ന്ന പല്ല് കവറിടാനൊക്കെ നല്ലൊരു സംഖ്യ ആണല്ലോ ഒരു പല്ല് ഇ് റൂട്ട് കനൽ ചെയ്ത് നമ്മള് ടവർ ഇടണങ്കിൽ എങ്ങനൊലും മിനിമം ഒരു നാലായിരം അയ്യായിരം രൂപ അതിനാവും പിന്നെ ആ പല്ലാണെങ്കിൽ അത് കൊറച്ചയുഞ്ഞാൽ പറഞ്ഞു പോവും ചെയ്യും ഒരു ഇതില്ലല്ലോ ആദ്യന്നു അങ്ങനെ പത്ത് വയസ്സാവാതെ പല്ല് പറിക്കാനേ പറ്റില്ല എത്ര വേദന ഏത് മരുന്ന് ഗുളികൊക്കെ കുടിച്ച് ന്നല്ലാതെ വേഗം പറ ചിതേ റൂട്ട് കനാൽ ചെയ്യ എന്നും ചെയ്യാൻ പറ്റും ഇപ്പൊ അതൊക്കെ മാറില്ലേ
ആഹ് ഇപ്പൊ അയിന് കാലം മാറില്ല അപ്പൊ അതിന് കൊറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ അപ്പൊ അനസ്തേഷ്യ കൊടുത്തിട്ടോക്കെ ചെയ്യല്ലേ അപ്പൊ പിന്നെ റിസ്കും കാര്യങ്ങളും കുറവാണ് പണ്ടത്തെ പോലെയല്ല റിസ്കും കാര്യങ്ങളും കുറവാണ് നമുക്ക് മുന്നില് കുറെ ഓപ്ഷൻ ഉള്ളോണ്ട് നമുക്ക് വളരെ ഈസിയാണ് അത് ചെയ്യാലോ
ഉം അതന്നെ അത എല്ലാത്ത അതാ ക്കം വരെ ഓരോ അപ്പൊ മെഡിക്കൽ ഫീൽഡ് നല്ലെ ഉയർച്ചയിലാണല്ലോ ഏത് മേഖലായാലും ഇപ്പോ നമ്മളീ ഒരു ഹോസ്പിറ്റലിൽ പോയാൽ നമ്മളെ എം ആർ ഐ എടുക്കാൻ സ്കാനിങ് എടുക്കാൻ എക്സ്റേ എടുക്കാനാണ് വേറ തെ അങ്ങനെ നടത്തല്ലേ കുറെ വട്ടം അതൊക്ക എല്ലാം കുറെ വട്ടം കുറെ വട്ടം ഇങ്ങനെ എക്കണല്ലൊ
മ് മ്
എല്ലാ മേഖലയും ഭയങ്കര നമ്മള് പേഷ്യൻസിന് ബുദ്ധിമുട്ടാക്കുന്ന രീതിയായും
ഉം അതെ
പേഷ്യൻസിനെ ബുദ്ധിമുട്ടാക്കുണരു മേഖലയായി മാറിയൊക്കപ്പയില്ല ആരോഗ്യ മേഖലായിട്ട് അത് അങ്ങനെല്ലല്ലോ ത് രോഗത്തിന്ളേ